ഹലോ
കേൾക്കുന്നുണ്ടോ?
ഹലോ
കേൾക്കുന്നുണ്ടോ?
ആഹ് ആഹ്
എന്തുവാ സുഖല്ലേ ഛായൊക്കെ കുടിച്ചോ?
ആഹ് ഛായുടിച്ചു സുഖാണ്
എന്തൊക്കെയ എന്തായിരുന്നിന്ന് സ്പെഷ്യല്
ഇന്നെന്താ അപ്പും കടലക്കറി
ആഹ്
ഉം പിള്ളേര് പോയി സ്കൂൾ പോയി ഓലെ പറഞ്ഞ ക്ക്ണൊക്കെ ഓരോ തിരക്കും
രാവിലെ ഞാൻ നല്ല തെരക്കാവും ഇന്ന ഇന്നലേം മിനിയാന്നൊക്കെ ഞാന് കൊറെേ വൈകീട്ട എണീച്ച്ക്കണെ സ്കൂളിളില്ല്യാത്തോണ്ട് പിന്നെ മോള്‌ക്ക് ട്യൂഷൻ ഉണ്ടാവും ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ഓള് എസ് എൽസിയാ
ആഹ് അത് ശരി ആഹ് ഇവടിം ഇന്നലെ ഒന്നും കൊഴപ്പണ്ടാ ഏ ഉച്ചക്കത്തെ നോക്ക്ണൊള്ളൂ
ആഹ് എന്താ മീൻ കിട്ടല്ണ്ടാ ഞങ്ങളവടെ മീൻ കിട്ടാ ഭയങ്കര പണിയ
ആഹ് മീൻ വാങ്ങികുണു കരിമീന് കരിമീന് മീനിതീ വരും ചെലെ ദിവസങ്ങളില് വരും പ്പ ഈ വെല കൂടിയ സമയത്ത് ആവോണ്ടേ
വെല കൂടീതോണ്ട് മീന് ഭയങ്കര പ്പന്റെ ഹസ്ബന്റ് കൊടുത്ത്ക്ക്ണ് കൊട്ന്ന്ക്ക്ണ് മ ത്തി കൂടുന്ന് നല്ല വെലേണറീണ്ട് വന്ന്‌ കോടീനെന്നോട് പറയുന്ന് രണ്ടീസത്തിനാക്കിക്കൊള്ളാൻ ന്നോട് പറയാ രണ്ടീസത്തിനാക്കിക്കളാ
ആഹ്
നല്ല വെലേണ് പിന്നധികം ചിക്കൻ തന്നേ ചിക്കൻ കൂട്ടിയാ പിന്നെ വേഗം മടിപ്പ് വരില്ല നമ്മക്കെ ആ മീനാവുമ്പ പിന്നമ്മക്ക് പിന്നാ ആ പ്രശ്നല്ല്യാ
ആഹ് മീനയ്ന് വേറെ വേറെ മീനോളാ ഓണ്ലൈന് കൊഴപ്പല്ല ഉം എർച്ചി ന്നാവുമ്പോ മടുക്കാണ് മഴ ഒഴിഞ്ഞു നിക്കാണ്പ്പോ
ഏ ഇവിടൊരാഴ്ച ഒരാഴ്ചല്ല ഒരാഴ്ചന്റെ മേലായി മഴ പെയ്ത്ട്ട്
ആഹ് അയ്ശരി ആഹ് അതന്നേണ് ഇവെടില്ല മഴയല്ലാന്നന്നെ പർഞ്ഞെ ഒഴ്ഞ്ഞ ഒഴിഞ്ഞ
അത് ഇപ്രാവശ്യം കൊറവാണ് തോന്ന്ണ്ട് പക്ഷെ ഈ ടൈമിലൊക്കെ നല്ല മഴന്റെ
മഴെടെ പെയ്തിട്ട് ഇതാവണ്ടതാണ് കുട്ടിയൾക്ക് പോവാനും പ റ്റൂല ആകെട്ങ്ങാറാവണ സമയം കൊറവായിട്ട് ന്നെ വന്നു ഇപ്രാവശ്യം
ആഹ്
ന്ന്ട്ട് അവടെ എന്താ പറയാ എന്താ സ്പെഷ്യല്
ന്ന് ചോറ് വെന്ത്‌ക്ക്ണ് ചോറൊക്കായ്ക്ക്ണ് സാദാ ചോ ചോറന്നെ ഉം പിന്നെ ഉ പ്പേരി കോവക്ക ഉപ്പേരി ണ്ടാക്കിക്ക്ണ് കോവ ക്കെ ന്നലവ്ട്ന്ന് പൊർത്ത് പോയപ്പോ വാങ്ങിന്നു ഞാനങ്ങനെ ണ്ടാക്കലില്ലത് ണ്ടാക്കി നോക്കിയതാണ് എന്താ പാട്ന്ന്ള്ളതറിയില്ല
ടെസ്റ്റ് ണ്ടാവല്ണ്ട് ഇവിടെപ്പളും വെക്കാറ്ണ്ട്
ആഹ് നല്ല വേവ്ണ്ട് തോന്ന്ണ്ട്ല്ലെ തിന്
ആ വേവ്ണ്ട് പക്ഷത് നല്ലണ്ട് വെന്തിലെങ്കിലും ടേസ്റ്റാണ് നല്ല ല്ല വേവണംന്നൊന്നുല്ല പച്ചക്കറിയല്ലേ നമ്മള് വെറുതെ കഴിക്ക്ണ സാധനല്ലേ ആഹ് നമ്മളത് വെറുതെ കഴിക്കണ സാധനല്ലേ അപ്പൊ നല്ല വെന്തോണംന്നൊന്നുംല്ല അത് അതെന്താ പറയ ടേസ്റ്റ് ണ്ടാവും നല്ല മൂ ഉള്ളീം തക്കാളിയിം തൊക്കെ നല്ലങ്ങനെ വാട്ടിട്ട് വെച്ചാല് ടേസ്റ്റ
ച്ചാ ടേസ്റ്റ് ണ്ടാവും
പിന്നെ പൊരിക്കും ചെയ്യാ നമ്മള് കോവക്ക നീളത്തില് താക്കിട്ട് ആഹ് മീനൊ മീന് മസാല ആക്കും പോലെ ആക്കിട്ട് പൊരിക്ക എർച്ചി മീനൊക്കെ മസാല വർക്കി പൊരിക്കുമ്പോലെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് വടെ ഉപ്പേരി വെക്കണേക്കാട്ടിലും ഇഷ്ടം കുട്ടിയൾക്കങ്ങനെ പൊ രിച്ചൊട്ത്താല ഹും ആഹ്
ന്റെ മക്കൾക്ക് കൂടുതല് ഉപ്പേരിനോട് പയറ് ബീൻസ് അങ്ങൻത്തെ സാനങ്ങളൊന്നും കൂട്ടൂല അവര് കൂട്ട ഉർലങ്കേങ് സോയാബീന് വെൺ
ആഹ് ഒഒക്കതന്നെ വാണ്ട് അതൊക്കെ അതൊന്നും ല്ലെങ്കിലെ തൊക്കെ പ റ്റൊള്ളൂ ഹഹ അല്ലെങ്കി എർച്ചിം മീനും അ തു ഇല്ലെങ്കിലൊള്ളൂ മുട്ടൊക്കെ നമ്മക്ക് വെരൊള്ളൂ ഇപ്പൊ പിന്നെ സ്കൂള് തൊറന്ന് ടൈമു ഇല്ലല്ലോ അപ്പന്തേലൊക്കെ കൊടുത്ത ഇണ്ടാക്ക കൊടുക്ക കൊണ്ടോവ അതന്നെ പിന്നെ കെഴങ്ങൊക്കെ പൊരിക്കലല്ലേ എളുപ്പം
ആഹ്
വേഗം കാര്യം കഴിയല്ലോ
ആഹ് അതന് വേഗം കാര്യം കഴിയും ഉം ഉം മീനൊന്നും ഇല്ലാതെ ചോറ് എറങ്ങുല ചോറു ഇനിക്ക് കൂടുതൽ ഇഷ്ടം മീനിനോടാ ചിക്കൻ ഓട് വല്യ താല്പര്യം ചിക്കൻ പോരി ച്ചാലൊക്കെ കൂട്ടും പക്ഷേ ഇ
കുമ്പളങ്ങ കറി വേണം മീ ആ കുമ്പളങ്ങ കറി മീൻ വറുത്തതൊ അങ്ങനെ ഒക്കെ ഉണ്ടാക്കല അതാണ് ടേസ്റ്റ് രസാണ് എല്ലാരും മീ മീങ്കറി മീൻ വെ വർത്തതു തന്നെ ആമ്പൊര് ഇത് കിട്ടൂല്ല പച്ചക്കറി കറി മീൻ വറുത്തത് ആവുമ്പോ പിന്നെ എത്ര വണേലും കഴിക്കാൻ പറ്റും മറ്റേത് മടുപ്പ് വരുല്ലോ ആഹ് ഉം പിന്നെ
ഉം അടുത്തൊക്കെ ഞങ്ങളിവിടെ അടുത്ത് പിന്നെ പാർക്ക്ണ്ട് അടുത്ത് പാർക്ക് പോയി പോയി പോയി ഇപ്പ പിള്ളേർക്കൊന്നും വരണേ ഇഷ്ടല്ല അടുത്തേക്കാ ഞങ്ങളില്ല വിട്ടക്കേ ഉള്ളൂ പറയി അത് കണ്ടതല്ലേ പറയി
ആഹ്
അപ്പൊ ഓര് വരുല
ആഹ്
പിന്നെ വേറെ എന്തൊക്കെയ നേരത്തെ എണീക്കൊക്കെ ചെയ്യോ രാവിലെ
ആഹ് ഓഹ് നേരത്തെ ഇപ്പ ചെറിയ മോനും കൂടിള്ള കാരണേ ഒറക്കൊക്കെ
നേര്ത്തെ
നേർത്തെ ആഹ് പണികള് പന്ത്രണ്ട്, പയിനൊന്നര, പന്ത്രണ്ട് മണിയൊക്കെ ആമ്പോത്തിന് എന്നാലു ഒരുങ്ങും ഉം അയില്ലാധികം ഒന്നും ആവൂല ഇപ്പൊ പിന്നെ മി തിരുമ്പാനും മിഷ്യന് ആഹ് തിരുമ്പാനങ്ങ് മിഷ്യനും കാ ര്യങ്ങളുണ്ടാവോണ്ടേ കൊറേ യൊക്കെ പണി വേഗമിനും മിഷ്യനൊക്കെ ഉള്ള തെന്നെ ആവ്വോണ്ട് ടെറസിന്റെ മോള് തന്നെ ആവൊണ്ടെ.
ആഹ് ആഹ് ഉം ഞാനിപ്പോ അലക്കുള്ള ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു അത് മെഷീനി ട്ട് പോന്നതാണ് ഇനി അത് കഴിഞ്ഞട്ട് വേണം അടുത്ത ട്രിപ്പ് ഇടാന്
ആഹ് ആഹ് മക്കളൊക്കെ പോയിറ്റിണ്ടാവും
പിന്നെ വേറെന്തൊക്കെയാ?
എല്ലാരും രാവിലെ നേർത്തെ പോവ്ണ്ടാവൂലെ
ആഹ് രാവിലെ നേരത്തെ പോവും മോന് തറസിലാണ് മോന് ദർസിന്ന് ലീവിന് കുറച്ച് ഈസത്തിന് വന്നിര്ന്ന് വന്നപ്പോ ഇന്നലെ പിന്നെ ഓന്റെ സൈക്കിളുംമ്മന്ന് വീണ് കൈ കെടന്ന് എല്ല് പൊട്ടി ഒക്കെ ചെയ്തിരുന്നപ്പൊ ഇന്നലെക്കെ റെഡി ആയിക്കണ് ദർസക്ക് പോയിക്ക്ണ് ഇന്നലെ പോയിക്ക്ണ്
ഇപ്പൊ വരുവാല്ലോ ഇപ്പൊ ലീവ്ണ്ടല്ലോ എല്ലാടത്തും
ഇനി ഇനിപ്പോ മുഹറം ഒമ്പതും പ ത്തിന്റെ ലീവ് ഇണ്ടാവോ
ലീവ് ഇണ്ട്ന്ന് പറഞ്ഞു അവിടേം ബുധനാഴ്ച ലീവ ആണെന്ന് മെസ്സേജ് ഒക്കെ വന്ന്ക്ക്ണു
ഇവടെ ഇവര് ദർസിലീന്ന് വച്ചാല് ആയ്ചെൽ ആയ്ചെൽ ലീവണ് അങ്ങനെ കുട്ട്യൾക്ക് കൊടുത്താലും പ്രശ്ന ന്നണ് വന്നീന് ശേഷം ഇവൽക്ക് തിരിച്ചു പോവാൻ മടി വന്നു പോകുമ്പോ മടി ആ മടി അണ് ഞാൻ പോകൂല ആഹ് നിപ് ആ പോമ്പോ എടങ്ങറണ്. അ ഞങ്ങൾ പറയാ ഓനെ കൊറച്ച് മുന്നേ വേറെ ദർസെല് പഠിച്ചിരുന്നു ഉം ആഹ് ദർസില് ഒരു മാസത്തില് നാ രണ്ടു ദിവസത്തെ ലീവെ ണ്ടായിരുന്നുള്ളു അതാവുമ്മ നല്ല സുഗാണ് ഉം ആ മടിം വരൂല നേരത്തിന് നല്ല ഇത് ഇത് ഇപ്പോ അടിലടിൽ അടിൽ വരു അങ്ങനൊക്കെണ് മോള് രാവിലെ ഏയര ആവുമ്പോത്തിന് പോവു ഓളെ ആറരക്കാണ് മദ്രസ മദർസ്ക്ക് വിട്ട് വന്നാല് ഏയര ആകുമ്പോഴത്തേന് സ്ക്കൂൾ സകൂൾ വണ്ടി വന്ന് ട്യൂഷന് കഴിഞ്ഞന് ശേഷം പിന്നെ സ്കൂൾ കൊ പോകലാണ് അവിടന്ന്ണ്ട് ചെറ്ത് രണ്ടിലാ അവളിപ്പ സ്കൂള് പോയി അവര് പോവോളോരു പടയണ് അവര് പോയി കെഴിഞ്ഞാലാണ്. പിന്നെ കൊറച്ചൊന്ന്.. ആഹ് അതെ ഒന്ന്. ഫ്രീ ആല്. ആ ഫ്രീ. ഫി ആവും.
ഏ. എന്തിനേലും പോയിന്നോ. ജോലിക്ക്ന്തിനേലും..
ഇല്ല ഇല്ല്യ. ഉടകിനോന്നും. പോയിട്ടില്ല. ടെയിലർ അടിക്കാനൊക്കെ. പൂതിയുണ്ടായിരുന്നു പക്ഷേ ഹ്സ് വിടൂല. വീട്ടില് മിഷീൻണ്ട്. ഇന്റെ ആവശ്യത്തിനൊക്കെങ്ങനെ. അടിക്കാന്നല്ല. പോ.. പുറത്ത്കൊന്നും ടിചൊടുക്കൂല. ഞമ്മളാവശ്യ..
പ്പ. പഠിക്കാപോയി..
എന്നിട്ട്. ലെവലായ. ഞങ്ങൾ ഇവിടെക്കെണ്ടേര്ന്നു. ഞങ്ങള് അയ.. കൂട്ടുണ്ട് ഇവിടെ. ആ അയൽക്കൂട്ടത്തിലൊക്കെണ്ടേര്ന്നു. അങ്ങൻത്തെ കൊയിസ് പക്ഷെ ഇന്നെ.. അന്ന് നോബായ കാരണത്താൽ. ഞാൻ പോയില..
ആഹ് ഞാനും.. നോമ്പിന് വണ്ടി വിളിച്ചിട്ടൊക്കെ. പോയിന്ന് ബസ്സിനൊക്കെ.. ഉച്ചക്ക്കായ്ക്കാരം ടൈം. ചെലപ്പോ രാവിലെ ക്ലാസ്ണ്ടാവ. ചെലപ്പോ ഉച്ചക്കാവും ക്ലാസ്.. ണ്ടാവ് അങ്ങനെ ഫീസും കെട്ട്ണതല്ലേ ഫീസ് കൊട്ക്ണല്ലേ അപ്പൊപിന്നെ പുവായിര്
ഇത് ഇത് ഫീസൊന്നുല്യ ഇത് ഫീസ്ന്ത് ഫ്രീ ആയിട്ടാണ് ഞങ്ങളെവിടെ ട്ത്തെഹ്.. ന്നട്ട് അത് ഒരു മാസം പോയല് ഞാമ്മക്ക്.. പൈസ നമുക്ക്. നമക്ക് വണ്ടി പൈസ ആയത്. ആ പൈസ നമക്ക് തിരിച് ഓല്ണ്ട് തരൂ. നമക്ക്.. അങ്ങനെര്ന്ന്. ഞാൻ പിന്നെ നോമ്പയപ്പോ മതി. മ്മ്ഹ്. വീട്ടിലെ പണിം കെയിഞ്ഞ്.. പിന്നെ വെയ്കുന്നേരവുബോത്തിന്. നമക്ക് കിച്ചൺക്ക് എറങ്ങാനായില്ലേ.. പിന്നെ അങ്ങനൊക്കെ പോയി വരുമ്പോത്തിന് ആകെതാവും വിചാരിച് ഞാപോയില്ല
കൊറേ നോമ്പ് കഴിയോളം കൊറെ എടങ്ങറായി ഹേ ഒന്ന്ണ്ട്. ഒന്നുണ്ട് നോബിനൊരു മൂന്നാല് ക്ലാസൊക്കെ വന്നുള്ളൂ അതോണ്ട് പിന്നെ.. കുഴപ്പണ്ടായില ആഴ്ചെല് രണ്ടിസ്..
കടകളിലൊ ഇക്കെ നിക്കാന് ഫെൻസികടേക് അങ്ങനെയൊക്കെ ചാൻസ് കിട്ടിയിരുന്നു പക്ഷേ എന്റെ ബാപ്പക്ഇഷ്ടല്ല..
ആഹ് ഞാൻ പിന്നെരു കമ്പനിപോയി അടി.. അടിക്കാൻ പഠിച്ചതല്ലേ അപ്പൊ പിന്നെ വെറുതിരിക്കണ്ടാച്ചിട്ട് ആഹ് പക്ഷേ
ചേലെ ആൾക്കര്ക് അങ്ങനെകെ പോയിര്ന്നാല്.
ആഹ്‌ പിന്നെ പുവാൻ പറ്റില.. കൊറയാനി പിന്നെ അങ്ങനെ വിശേഷായ പിന്നെ പോക്കാ പറ്റിയില്ല അപിന്നങ്ങനെ പോയി..
കോഴി ഇതൊക്കെ ഉണ്ടോ കോഴി അങ്ങനൊക്കെ വളർത്തല്ണ്ടാ. മ്മ്ഹ്. മ്മ്ഹ് ഞങ്ങളുതെ ഞങ്ങളെ നായങ്ങനെ വളർത്തല്ല്യ ഇവിടെ നല്ല നായി..
ഇവിടെ അയിന് ഇണ്ടാവണില്ലേ നാല് പൊറം.. ക്കഓ വെല്യ തൊടുള അത്കാരണണ്ടാവണില്യ. ആഹ്‌ അയിക്കാണ്ട് പോവും വിരിച്ചിട്ട്.. നളൊറ്റയ്ക്ണ്ടെറങ്ങി വെരും കുട്ട്യോളൊക്കെ പോയിട്ട്ണ്ടാവും..
കുട്ട്യേളക്ക് പോവും. അങ്ങൻത്തെ അനങ്ങളെവടി അങ്ങൻത്തെരു സ്ഥലാണ് കൊറ കാടും പോന്തി.. ഒക്കെ നറഞ്ഞിക്ക്ണ് ചുറ്റുവട്ടം നായിക്കളും പാമ്പും നല്ലണ്ട്. മ്ഹ്. അയിക്കൂടി ഈ മയന്റെ മെന്ന് ഇങ്ങട്ടായി ഒന്നായിട്ട് കാടായി. കൊറേ ആൾക്കാര് ഞങ്ങളെട്ത്തുള്ള കൊറേ മുതലാളി മാരെ സ്ഥലെങ്ങെനെ വാങ്ങിട്ടിട്ട് അവിടൊക്കെ കാടും പൊന്തിം നറഞ്ഞിട്ട് പിന്നെ ഒന്നായി ട്ടോല് നന്നാക്കും. പിന്നി അതേപോലെ പൊന്തും. അങ്ങനൊക്കേണ്.
അത് തെന്നെ. നമ്മള് വീട്ടിൽ ഇള്ളോരെന്നേണെങ്കി തന്നെ പൊന്ത വെരും. ഒരിക്കെ ക്ലിയർ ആക്കിയാലും പിന്നിം പിന്നിം വെരും. പിന്നെങ്ങനെ കൂട്ടില് ട്ട് വളർത്താൻള്ളെ സൗകര്യം ഒക്കെ വാണം വെല്താക്കീട്ടു കൂടൊക്കെ ഇണ്ടാക്കീട്ട്. ഇന്നാ പിന്നെ ഇണ്ടാവും. ആഹ് ആഹ് അതെന്നെ അതും നായ്ക്കൾ കടി ച്ച് കിറീട്ട് എടുത്തൊക്കെ ഇള്ളത് കൊണ്ടോയി
നല്ലതാണ് വളർത്തിയാലൊക്കെ കോഴിമുട്ടൊക്കെ കുട്ട്യോക്കൊക്കെ. നല്ലതാണ്. പീടി
എല്ലായിനും വെല കൂടി വര്ന സമയല്ലേ. പഷേ എന്തായിട്ടെന്താ.
വെര്ന്ന പൂച്ചനോട്. മ്മ്ഹ് പൂ ച്ചനെ കൊറെ വളത്തിര്ന്ന്. ഞാൻ ഊട്ടി പൂച്ചനെ രണ്ടെർണ്ണം. പിന്നെ കൊറേ കഴിഞ്ഞപ്പള് പിന്നെ എന്താണ് ഇന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാന്തിയതല്ല. ഓ അയിന്റെ നഖം തട്ടിപ പിന്നെ ആ സൂചി വെച്ച് എട്ടെണ്ണൊ പതിനൊന്നെണ്ണറ്റെ ഇണ്ടേര്ന്നു. സൂചി വെച്ചേമേ പിന്നെ ഇൻക്ക് പൂച്ചനോടുള്ള പൂതിയെന്നെ കഴിഞ്ഞ്. ഞാൻ കൊട്ത്ത് ഒഴിവാക്കി ആഹ്.
ഞാന് ഈ പൂച്ചനെ വളർത്തുമ്പം പൂച്ചക്ക് ഇൻജെക്ഷനൊക്കെ കൊടുക്കണേ.
ഇഞ്ചെക്ഷൻ ണ്ട്. അയ്ന് ഒരിക്കൽ കൊടുത്തിട്ടൊള്ളൂ അഹ് മറ്റേത് കൊടുക്കാനായപ്പോത്തിന് ഇന്നെ മാന്തി. അപ്പൊ ഞാൻ കൊടുത്ത്. പിന്നിം ഇപ്പളും ഇൻക്ക് ഇഷ്ടം തന്നേണ് ട്ടാ. ആഹ് കൊഴപ്പണ്ടാവൂല പിന്നെ എന്നാലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയും നമക്ക് എന്താണ് വെ ക്കണം വെക്കണം ന്നുള്ള ആ ഒര് ആഹ്. ന്നാ ശരിട്ടാ ഞാൻ വെക്കാ. ഓക്കേ. ഞാൻ വിളിക്കാ.